ഹലോ ആഹ് കേക്ക്ന്ന്ണ്ടോ
ആഹ് കേക്ക്ണ് ണ്ട് കേക്ക്ണ് ണ്ട് ഉം ടെഎവടെ യാത്ര പോയത്
ആഹ് ഞാൻ യാത്രയൊക്കെ പോവാറുണ്ട് ഞങ്ങള് ഈ അടുത്ത് വേളാങ്കണ്ണി പോയിരുന്നു പ്പൊ വേളാങ്കണ്ണി
വേളാങ്കണ്ണി
വേളാങ്കണ്ണി പോയിട്ട്ട്ടോ
വേളാങ്കണ്ണിയാ പോയത്
ആഹ് എങ്ങനെണ്ട് വേളാങ്കണ്ണീലെ യാത്രയൊക്കെ
നല്ലായിരുന്നു ഉം നന്നായി ട്ട്ണ്ടായിരുന്നു ന്നല്ലാ നമുക്ക് എല്ലാ പള്ളികളും ഒക്കെ കാണാനൊക്കെ പറ്റിയാരുന്നു എല്ലാവിട്ത്തും നടന്ന് പിന്നെ ഇവര്ടെ ആഹ് ഇവര് ക്ക് നേർച്ചയൊക്കെ ഇണ്ടായിരുന്നു
ആഹ് ആഹ്
ഉം മുടി ഇങ്ങനാ മൊട്ടയടിക്കാനൊക്കേയ്ട്ടെ
ആഹ്
അപ്പൊ മൂത്താള്ടെ അടിച്ചില്ല ബാക്കി എല്ലാരേം അടിച്ചായിരുന്നു
ആഹ് ആഹ് അങ്ങനെ നേർച്ചെയ്യുന്നോരൊക്കെ അവിടെ വെരൊല്ലൊലെ
ആഹ് അങ്ങനെ വരു അവ്ടെ പിന്നെ നമുക്ക് എങ്ങനെ ഏഹ് നമു ക്ക് പിന്നെ വേണെങ്കിലും ചെയ്യാം നമുക്ക്ന്ന്ച്ചാല് ഇഷ്ടം താല്പര്യണ്ടെങ്കിലൊക്കെ ചെയ്യാം
ആഹ്
പിന്നെ അവിട്ന്ന് ഏഹ് ആഹ് വെയ്ലാ
പൊരി വെയിലാണ് തളർന്നു
യിലാ പിന്നെ നമുക്ക് അവിടന്നൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റൊള്ളൂട്ടോ
ആഹ്
പത്ത് രുവയുടെ സാധനങ്ങള് ആഹ് പത്ത് രുവയുടെ സാധനങ്ങള് പിന്നെ അത് പിന്നെ അധികം ഇതില്ലെന്ന് തോന്ന്ണു അയ്നൊക്കെ ഒന്നു ഉപയോയിക്കാൻ പറ്റാത്തതാണ് അധികം നാളൊന്നും അങ്ങനെ ആഹ് അയിനൊക്കെ അധികംന്ന് വെച്ചാല് ഇഹ് വല്ലാ ഉപയോ ഗവിതാവാത്ത സാധനങ്ങളൊക്കെയാണ് മൊത്തം
ഉം ഈ തമിഴ്നാട്ടിലൊക്കെ അങ്ങനെ വെലക്കൊറവായിട്ട് കിട്ടൂല്ലേ
ആഹ് അവിടെക്കിട്ടും ഇപത്ത് ഇപ്പ ഇരുപത് രൂപ നമ്മടെ ഇവിടെയൊക്കെ എന്തായാലും പ ത്ത് നാപത് രൂവേലും കൊടുക്കണ്ട് വെരും ഈ കമ്മൽനെക്കെ
ആഹ് അപ്പ അവ്ടെ പത്തുർപ്യേക്കൊക്കെ കിട്ടും
ഉം പത്തിന്റെക്ക്യേണ്ടാവും പത്തിൻ്റെണ്ടാവും പിന്നെ ഇരുവത്തഞ്ചിന്റെ
പ്പൊ മറ്റേ ഏതെട്ത്താലും പത്ത്ന്ന്
അത്യെന്നെ ഏതെട്ത്താലും പത്ത് രൂവയ്ന്നും പർഞ്ഞ്ട്ട്ള്ളതൊക്കെ ഇണ്ടാവും അത് നമ്ക്ക് ചെറ്യേ ന്ന് വെച്ചാല് കയ്യില്ട്ണത്ണ്ട് പിന്നെ ആഹ് പിന്നെന്ത്ന്നാണ് ഏ ക്ലിപ്പ്
ആഹ് ഇവ്ടെ മാഹീലുണ്ട് അങ്ങനെ പക്ഷെ മാഹി
ആഹ് അതെ.
ആഹ്
ആഹ്
ഉം ഉം
ആഹ് യാ ആഹ് കൊറേ സലങ്ങൾണ്ട്. കൊറേ സ്ഥലങ്ങൾലൊക്കെ പൂവുമ്പോ ഇപ്പ ഏഹ് നമുക്ക് വേളാങ്കണ്ണിന്ന് അല്ലേ വെൽ പള്ള് ട്ടികളില്ള്ള സാനങ്ങളൊക്കെ കിട്ടും യാത്രകളോക്കെ പൂവുമ്പം
ആഹ്
ഉം പ്പവടന്നെ നമ്ക്ക് ഇപ്പ വേറെ വേറെ പള്ളികളൊക്കെ ഇണ്ടാവല്ലോ. വേളാകണ്ണി അട്ത്ത് പോണോമ്പത്തന്നെ
ആഹ് അതെ അതെ
ഉം. അപ്പ അവിടന്നെ പൂവുമ്പ ഒക്കെ കിട്ടേരി ഇമ്മോടും സാധനങ്ങളൊക്കെ മേടിക്കാം നമ്ക്ക്. എല്ലാത്തിനും കാശ് വേണന്ന് മാത്രൊള്ളൂ. ഒന്നും നടക്കില്ല
അതെ വാങ്ങീട്ട്
ഇയ്യെവടെ? ആഹ്
ഫ്രൻസൊക്കെങ്ങനെ പറയും.
ആഹ്
പ്പങ്ങനെ
അങ്ങനേതാ? ഉം ഉം ഉം
പിന്നെ നമ്മള് പിന്നെ ഒരുപാട് പള്ളി
ആഹ്
വെയിലത്ത് നടക്കുന്ന മാത്രേ കൊറച്ച് ടാസ്ക് വേ
ഏഹ്
വെയിലത്ത് നടക്കുന്നേണ് കൊറച്ച്
ആഹ് വെയിലത്ത് നടക്കണം അവിടെ പള്ളി പോയിട്ടുണ്ടെങ്കില്. അതാണ് ഭയങ്കര വെയിലായിരിക്കും ഒക്കെ
അത് അത് കഴിഞ്ഞ് വന്നിട്ട് കരി ണ്ടാവും നമ്മള്
ആഹ് അതേ
പ്പാണ് വല്ല സൺസ്ക്രീമൊക്കെട്ട് പോണ്ടി വരും.
ആഹ് അത് ശര്യാണ്. എന്തെങ്കിലൊക്കെ മോത്ത് തേക്കാൻ പറ്റിയ എന്തെങ്കിലൊക്കെ തേ ച്ചിട്ട് വേണം പോവാനീട്ട്. തേക്കണം കാരണന്താച്ചാല് ആഹ് നമ്മടെ വാഹനം പാർക്ക്യ്യണത് ഏഹ് എന്നാണ് അവിടെ ശോ പ്പതാ വണ്ടിയിടണത് റോട്ടിലല്ലേ?
ആഹ്
അപ്പ ആ ഭാഗത്തുന്ന് പിന്നെ നമ്മ അവിടന്ന് ഉള്ളിലോട്ട് പിന്നെ നടക്കണം വെയിലത്ത്.
ആഹ് അതാണ്
ഉം പിന്നെ ആഹ് കടപ്പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിലവിടെ മൊത്തം എന്താ പാമ്പൊക്കെയാണെന്ന് പറയിണ്ടേർന്നു കടപ്പൊറത്തൊന്നും പോവാ. ആഹ് കടപ്പൊറത്തൊന്നും പൂവ്വാൻ പറ്റില്ല. ഇല്ല കട ആഹ് കടപ്പുറത്ത് പോവാൻ പറ്റൂലാന്ന് പറഞ്ഞിർന്ന് പക്ഷേ ആഹ് പോയിര്ന്ന് പോയായിരുന്ന് പക്ഷെ അവര് പറഞ്ഞീ പാമ്പെണ്ടന്ന് പറഞ്ഞ് ഉം പാമ്പെണ്ടന്ന് പറഞ്ഞി
ഓഹ് അല്ല ഈ കടപ്പൊറത്തെങ്ങനെ നടക്കാൻ പറ്റും ചെരിപ്പിപ്പെടാതെ നടക്കാൻ പറ്റൂലാന്ന് തോന്ന്
ഇല്ലവ് ഇല്ല നമ്മ അവിടെച്ച അങ്ങാട് ഇടാൻ പറ്റില്ലല്ലോ ഇത് നമ്മുടെ കാലില് ഇതൊന്നും ഇടാൻ പറ്റ റ്റൂല കാരണംന്ന് വെച്ചാലത്രക്കും
ഉ
ചൂടും
ആഹ്
പിന്നെ വെ വിക്കവരും ഇത് കയ്യി പിടിച്ചെച്ചോണ്ടാണ് നടക്കണത്
അവർക്ക് ശീലായിണ്ടാവും
ഉം ച മറ്റേ ചപ്പലി കയ്യി പിടിച്ചെച്ചോണ്ടല്ലേ നടക്കണത്
ചെലോർക്ക് അവിടെള്ളോർക്ക് ശീലം ഉണ്ടാവല്ലോ
ങ്ങളിൽ ആരും അത് അങ്ങനെട് എന്നവച്ചാൽ ഇട് ചെരു പ്പിടുന്നതാരും നമ്മ കണ്ടിട്ടില്ലട്ടോ കാരണം ന്താ വെച്ചാല് എല്ലാവരും ചെലവര് മാത്രേ അങ്ങനെ ആഹ്
ഏഹ് നേർച്ച പോലെയിണ്ടെന്ന് തോന്നു
അതന്നെ നേർച്ചയിണ്ട് നേ പിന്നെ മറ്റേ മുട്ടിലെഴഞ്ഞിട്ട് അവിടം വരേം
ആഹ്
പള്ളിടെ ഫ്രണ്ട് വരേം മുട്ടിലെയലൊക്കെ ണ്ടാവല്ലോ ഓരോ ത്തരോരുത്തർടേ നേ നേർച്ച പിന്നെ എത്ര ദിവസത്തെ ഇത് ടുത്തിട്ടൊക്കെ വന്നവരുണ്ടാവെയ് നേർച്ച ത്രേം ദിവസം ഉം
ഉം അതെ
ഇഞ്ഞിപ്പെന്തായാലും നല്ല ഇതായിര്ന്ന യാത്ര എന്തായാലും വേളാങ്ങണ്ണി യാത്ര നല്ല
ആഹ് അത് ന്തായാലും നല്ലത് പിന്നെ പക്ഷെ വെള്ളത്തിന്റെ ആര്യ വെള്ള ഉപ്പിന്റെ വെള്ള
ബുപ്പള്ളം പിന്നെ നമ്മ അവിടുന്ന് കുപ്പി വെള്ളം വാങ്ങിച്ച് കുടിക്കാൻ കുഴപ്പല്ലല്ലോ
ആഹ് അതാവുമ്പോ കുഴപ്പല്ല
ഉം പിന്നെ അവിടെ കടകളിന്നുള്ള ഫുഡ് ഇത് ഭക്ഷണമൊന്നും കൊഴപ്പൊന്നും ഉണ്ടായില്ല ഓഹ്
ആഹ് പക്ഷെ കാ എനിക്കെന്തോ ഒരു ബിരിയാണീന്റെ അരി പോലെ ണ്ടായിരുന്നു അപ്പൊ കറി കൂട്ടി തിന്നാൻ കഴിയു
ആഹ് അതെ ആബടത്താ ഇത് അരി അതായിരുന്നുന്ന് തോന്നണ്ട്ട്ടോ
ആഹ്
അവിടെ തരി അതാന്ന് തോന്ന്ണ് അങ്ങൻത്തത് എന്നന്നെ ഞാൻ ഞങ്ങന്ന് വെച്ചാ വിടെന്ന് കഴിച്ചില്ലല്ലോ
ആഹ് അതാണ്
പിന്നെന്തെങ്കിലും കടകളിന്ന്ങ്ങനെ ഈ രാവിൽ ത്ത ബ്രേക്ക്ഫ ഇതിങ്ങനെ ഏഹ് രാവിലെ പ്രഭാത ഭക്ഷണം ണ്ടാവോല്ലോ ആഹ് അതെന്തെങ്കിലൊക്കെ വാങ്ങിച്ച് കുട്ടികൾക്ക് കൊടുത്തോളൂ അല്ലാതെ നമ്മ ഒന്നും വേറെന്നും കഴിച്ചൊന്നുല്ല
ആഹ്
ഉം. അങ്ങനേയതായിരുന്ന്. ആഹ് ഒരു ഇതേ ഇണ്ടായിരുന്നുള്ളു. പിന്നെ ഏഹ് ഒരു എന്താന്ന് വെച്ചാല്
ഹ്
നമ്മടെ ഹ് ഇപ്പ മേത്തക്ക ഇത് ഇതിട്ടുണ്ടെങ്കിൽ സോപ്പൊന്നും ഇട്ട് ണ്ടെങ്കില് ഇതാകൊന്നുല്ല. വെള്ളം അതേപോലെ ഉപ്പാണ്.
ആഹ് അതാണ് ഇങ്ങനെ എന്തോ ഒരു ഇതാവുന്നു. ആ വെയിലിങ്ങനെ പൊള്ളണം പോലെ തോന്നും ല്ലേ
ആഹ് അതന്നെ. വയങ്കര വെയിലായിരിക്കും. പൊള്ളി പോണ പോലെ തോന്നും നമുക്ക്.
സൂര്യാഘാത
ആഹ് സൂര്യാഘാതൊക്കെ പക്ഷേ എങ്ങനെയൊന്നും ആരിക്കും ഹി അവിടത്തേത് അത്രയും ഇതില്ലെന്നോന്നണ്‌.
അതവിടുത്തെ ക്ലൈമറ്റ് റ്റ അങ്ങനേയതാ
ആഹ് പക്ഷേ നേര്യേ നേര്യേ കാറ്റുണ്ടാവും
ആഹ് അതാണ്
ആഹ് നമ്മുക്കതൊരു അസ്വസ്ഥതായിട്ട് തോന്നിയുംമില്ലട്ടോ. എങ്ങാ പോ ട്ട് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു ഇത് തോന്നിയിട്ടില്ല.
ഞാൻ ഇപ്പങ്ങനെ ഇങ്ങ് ഏഹ് എത്ര വട്ടം പോയിട്ടുണ്ടാവും?
ഇപ്പ ഒര് രണ്ട്. ആഹ് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട്. ഉം
മ്മള് ഒരു വട്ടേ പോയിട്ടുള്ളൂ
ആഹ് രണ്ട് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ട് പക്ഷേ പുതിയതലൊന്നും കേറിയിട്ടില്ല. പുതിയ പള്ളി വന്നിട്ട് അവിടൊന്നും പോയിട്ടില്ല.
ആഹ് എനി ഒരിക്ക എല്ലാർക്കും കൂടി പോവാ
ആഹ് ഇനി പൂവുമ്പോ അവിടെ കേറണം ഇനി. പുതിയ പള്ളിയിലൊക്കെ കേറണം.
ഉം. അതെ. എല്ലാർക്കും
ഉം. എല്ലാരും കൂടിയൊക്കെ പൂവാം നമുക്ക് വടെ യാത്ര പൂവാ
അതെ അപ്പ പിന്നെ ചായയൊക്കെ കുടിക്കാനായി
ചായ ദേ കുടിക്കണം. ദേ ഉം. ഞ്ഞിപ്പോ ചായ വെക്കണം. ഏഹ്?
ചായകുടിയൊക്കെ നടക്കട്ടെ എന്നാ ശരി.
ആഹ് ചായുടിക്കട്ടെ. ആഹ്. അഹ് ശരി ഓക്കെ.
ആഹ് ശ